ഹലോ
ആ കേൾക്കുന്നില്ലേ
ആ കേക്കുന്നുണ്ട്
അഹ് എന്തൊക്കെയാണ് വിശേഷം
ആഹ് സുഖം അവിടോ അവിടോ കേക്കുന്നില്ലേ
ആഹ് ചെറിയൊരു റേഞ്ച് പ്രശ്നം ഉണ്ട് ആ ഇനി ഇനി പറയൂ ഇനി കേൾക്കും
ആഹ് അവിടോ
ആഹ് ഇവിടെ എല്ലാർക്കും സുഖം തന്നെയാണ് നല്ല വിശേഷാണ് ഫുഡൊക്കെ കഴിച്ചില്ലേ
ആ ഫുഡൊക്കെ കഴിച്ചു
ആഹ് ചായ കുടിച്ചോ ഓ ചായ കുടിക്കേണ്ട സമയായിട്ടുണ്ട് ഓഹ്
ഉം ആഹ് ആയിട്ടുണ്ടാ ഞാൻ കുടിച്ചില്ല ഞാൻ വൈ
ആഹ് അങ്ങനെയാണല്ലേ അത് നല്ലതാണ് ഒരു കണക്കിന് ചായ അവോയ്ഡ്യ്യാന്ന് പറയുന്നതേ നമുക്ക് ശരീരത്തിനൊക്കെ നല്ലതാണ് പക്ഷെ ചിലോർക്ക് ചായ അവോയ്ഡയ്യാൻ കഴിയൂല തലവേദനയൊക്കെ വരുന്നവരുണ്ട് കാര്യായിട്ട് മെയിൽസാണ് അങ്ങനെ ആ ഒരു പ്രോബ്ലം ഉള്ളവര് വയസ്സായിട്ടുള്ളവരൊക്കെ
ഉം ഉം ഉം ഉം ഓ അത് അഈ തേയിലയുടെ ഒരു ഇതാണ് തേയില ഒരു ഒരു കണക്കിന് നോക്കിയ അതൊരു ലഹരിയാണ്
ആഹ് ശരിയാണ് തേയില ലഹരിന്നെയാണ്
ഉം അത് യൂസ് ചെയ്യാതിരിക്കുമ്പോ അതിന്റേതായ പ്രോബ്ലംസ് ഉണ്ടാവും അല്ലാതെ തന്നെ ഈ ലഹരി ഒക്കെ യൂസ് ചെയ്യുന്നവരാണേലും അത് വീണ്ടും വീണ്ടും യൂസ് കുടി കാരണം തന്നെ ആഹ് അ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യം കൊടുക്കുന്ന ഒരു ആഹ് അവരന്താ ഒരു അവര ഹാപ്പിനെസിന്റെ ഹോർമോൺ ഉണ്ട് അതങ്ങു കൂടും
ആഹ്
അത് കൂടിയിട്ടാണ് പിന്നെ അവര് പിന്നെ വീണ്ടും അവര് അതിലൂടെ സന്തോഷം കണ്ടെത്താൻ നോക്കും അപ്പൊ വീണ്ടും അവരത് യൂസയ്യുമ്പോ അവരുടെ ഹാപ്പിനെസിന്റെ ഹോർമോൺ കൂടും പിന്നെ അവര് പിന്നെ ഈ കുടു കൂടി ഇതിന്റെ യൂസ് കാരണം ഈ ഇച്ചിരി അതിനെ ഇച്ചിരി തുടങ്ങിയവര് പിന്നെ ഇച്ചിരി കൊണ്ട് അത്രേ അവർക്ക് അത്ര ഒരു ഹോർമോൺന്റെ ആ ഒരു ഇത് വരത്തില്ല കുറച്ചും കൂടി യൂസ് ചെയ്യും അങ്ങെനത-
അതെ അങ്ങനെയാണ് അഡിക്ഷനായിട്ട് മാറും ഈ കാര്യയിട്ട് വലിക് വലിക്കുന്നവർക്കാണ് ഈ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള അസുഖം എന്ന് പറയുന്നത് ഈ ചായക്കെ കൂടുതൽ അട്രാക്ഷൻ വരുന്നത് ഈ വലിക്കുന്നവരാണ് ഉ ഞാന നോക്കിയിട്ടുണ്ടോ വലീന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്
കാര്യാണ് അതെ അതെ
അതേപോലെ തന്നെ ചായ അധികം കുടിക്കാനും പറ്റൂല ഈ ഷുഗർ ഒക്കെ ഉള്ളവർക്കേ അല്ലാത്തവർക്കും കുറെ കൊടുക്കാൻ പറ്റൂല്ല ക്യാൻസറിനൊക്കെ നല്ല ചാൻസ് ണ്ട് ചായക്ക് ചായക്ക്
പ്പൊ പിന്നെ മലയാളികൾ എവിടെ ണ്ടേലും
പിന്നെ അവ ആഹ് ഒരു വികാരാണ് മലര ചായയന്ന് പറയുന്നത്
ചായേന്ന് പറയുമ്പോ ആ ചായ അല്ലെങ്കി കട്ടൻ
അതെ ആഹ് അത് ഒരു നിർബന്ധുള്ളവർക്കത് ശീലവായവർക്ക് അത് നിർത്താന് കൊറച്ച് പ്രയാസായിരിക്കും. എന്തൊരു കാര്യവും അങ്ങനെയാണല്ലോ നമ്മള് ഹ് ശീലായിക്കഴിഞ് കഴിഞ്ഞാ പിന്നെ നമുക്ക് അത് നിർത്തണെങ്കില് പതിക്കെ പ പയ്യെ പയ്യെ നിർത്താൻ കഴിയു അല്ലാതെ ഒറ്റടിക്ക് പ്പോ ഇത്രേയും ദിവസം നമ്മൾ ചോറ് കൊണ്ട് തിന്നുകൊണ്ടിരുന്ന ഞമ്മൾ പെട്ടെന്ന് എ മൂന്നു നേരവും ചപ്പാത്തി അപ്പം അങ്ങൻത്തത് കഴിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ, അപ്പ ഈ ചോറ് അവോയ്ഡ് ചെയ്ത് എ ഏറിപ്പോയ ഒരു ടു ത്രീ ഡേ ഡേയ്സ് കഴിഞ്ഞു എന്ന് വരും പക്ഷേ പിന്നെള്ള ദിവസങ്ങളിലൊന്നും നമുക്കങ്ങനെ കഴിയൂല്ല അത്
കൊറെശ്ശെ അല്ല അത് എന്തോ കാര്യം ശേലിക്കുന്നെങ്കിലും കൊറേശ്ശെ കൊറേശ്ശെ അത് ശീലിക്കാൻ നോക്കണം
അതെ ആഹ് അങ്ങനെ ചെയ്താലും മതിയല്ലോ അങ്ങനെ ആക്കിയാലും മതി പിന്നെ നമുക്ക്ത് അവോയ്ഡ് യ്യാം അപ്പ നിങ്ങള് ബീഫിന്റെ കഥ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് നമ്മള് തിന്നോണ്ടിരുന്നൊരു സംഭവാണ് അത് പെട്ടെന്നണ്ട് ഒയ് വാക് ക്കാന്നറിമ്പനമ്മക്കൊരെടങ്ങറണ്ടായിര്ന്ന് ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് ഈ ബീഫ് കാണുമ്പഴൊക്കെ ഒരു എന്താ പറയാ കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങൻത്തൊരു എടങ്ങേറ്
അതെ അതെ അതെ അതെ അങ്ങനെ ഒരു ഇത് വന്നൊണ്ടാണ് പിന്നെ അത് വേണ്ടാന്ന് വെച്ചത് അത് പൂർണ്ണമായിട്ടും അത് വേണ്ടാന്ന് വെച്ചാ വേണ്ടാന്ന് വെച്ചതാ
ഉം
ഏതൊരു കാര്യമാണേലും അങ്ങനെ വേണ്ടാന്ന് വെച്ചാ വേണ്ടാന്ന് വെച്ചതാണ്
ഉം
വേണം വേണം വേണം വേണം ആഹ്
ഫുഡ് കഴിക്കാറുണ്ടോ, ഏഹ് സോറി എന്തെങ്കിലും കടിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ടോ പലഹാരങ്ങള് നാല് മണി സമയത്ത്
ആഹ് കഴിക്കാറുണ്ട് മിക്കപ്പോഴും ആഹ് എന്താ ഗോതമ്പ് വെചുട്ടള്ള എന്തേലും ഉണ്ടാക്കും ഉം ഇലയപ്പം ഓട്ടട പിന്നെ അല്ലെങ്കി പിന്നെ കടന്നല്ലോ
ഉം നമ്മള് കാര്യായിട്ട് ഇണ്ടാക്കാറ് എന്തെങ്കിലൊക്കെ ഇങ്ങനെ ബ്രെഡ് വെച്ചിട്ടോ തട്ടിക്കൂട്ടിയൊരു സാൻഡ്വിച്ചൊക്കെ ചിലപ്പോൾ തയ്യാറാക്കും ചെലപ്പോ ബണ്ണ്ണ്ടെങ്കിൽ ചീസൊക്കെ വെച്ചിട്ട് പാറ്റി റെഡിമെഡാ - വാങ്ങിക്കാൻ കിട്ടുവല്ലോ അത് വെച്ചിട്ടങ്ങനെ റെഡി ആക്കും ഇന്നിപ്പൊ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല ഇന്ന് ഞാൻ ജസ്റ്റ് ന്യൂഡിൽസ് മക്കൾക്കൊക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തു അതേ ചെയ്തിട്ടുള്ളൂ വേറൊന്നും ചെയ്തില്ല ഇന്ന് ഒരു മടി നമുക്ക് തോന്നും കൂടി വേണട്ടോ ഇങ്ങനെ മക്കൾക്ക് സ്കൂൾട്ട് വിട്ട് വന്നാൽ എന്തെങ്കിലും ഒരു കടി നിർബന്ധമാണ്
നിർബന്ധം ഉം വെഷന്നല്ലേ വരുന്നത്
ഉം വിഷന്നാണ് വരുന്നത് അതുകൊണ്ടാണ് ഉം അങ്ങനെ ആയതുകൊണ്ട് എന്തെങ്കിലൊക്കൊന്ന് എന്നുണ്ടാക്കും ഇന്ന് ഞാനൊന്നും ഉണ്ടാക്കിയില്ലന്ന് ആഹ്, നൂഡിൽസങ്ങ് ണ്ടാക്കി കൊടുത്തു വേറൊന്നും ചെയ്തില്ല പ്രത്യേകിച്ച് അട്ക്കളയിൽ കേറാൻ നിന്നില്ല ഉം പൊ റെസ്റ്റി രിക്കട്ടെന്ന് വിചാരിച്ചു
ഉം
ഉം പിന്നെ നമുക്കൊരു മടി വന്ന് കഴിഞ്ഞാ നടക്കൂല ഒന്ന് എന്തൊരു സംഭവം ണ്ടാക്കാണെങ്കിലും ഒരു മടി ഏണ് വന്ന് കഴിഞ്ഞാ പിന്നെ അത് ണ്ടാക്കാള്ള മൂടൊക്കെ പോയും പിന്നി ഇണ്ടാ ക്കുന്ന ആളെ ഫീഡ്ബാക്കും നമുക്ക് വലിയൊരു ഇത്ണ്ടാക്കുന്നൊര് വലിയൊരു ഇമ്പാക് റ്റാണ് കാരണം ആ ഫീഡ്ബാക്ക് ന് നുസരിച്ചിട്ടാണ് പിന്നെ നമ്മളെ മൂ ട് വെരാ എങ്ങനെ ഇള്ളതാണ് ന്ന്ള്ളത് ഉം ഉം എനിക്ക് അങ്ങനെയാണ് എന്റെ ഒരു ഇത് വെച്ച് നോക്കാണെങ്കില് എനിക്ക് അങ്ങനെയാണ്
നെ നെഗറ്റീവായിട്ട് ഒരെണ്ണം വന്ന് കഴിഞ്ഞാ പിന്നത് ഒണ്ടാ
ആഹ് ആഹ് പിന്നെ നമുക്കത്ണ്ടാക്കുമ്പോ നല്ല ബുദ്ധിമുട്ടാണ് കാരണം പിന്നിം അയാൾ എന്തത് പറയും ഉണ്ടാക്കുമ്പോ അങ്ങനെയൊരു ഇതാണ് ഇത്ര ആരായെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോ പൊർത്ത്ന്നൊരാള് വന്ന് ഏ അ അങ്ങനെ ഒറ്റടിക്ക് ടേസ്റ്റ്ല്ലാന്നൊന്നും പറയില്ല അതെനിക്കറിയാം പക്ഷെ എങ്കിലൊക്കെ ചെറിയോ ഉം മോശ ക്കേട് നമുക്ക് തോന്നിയാലും അങ്ങനൊക്കെണ്ടാവും ഇൻക്ക് അതാണ് വലിയ എടങ്ങേറാണ്
ആയിരിക്കും
ഉം എനിക്ക് ആ ഒരു മടിയേ ഉള്ളൂ എന്തുണ്ടാക്കാണെങ്കിലും ഈ നല്ല ടേസ്റ്റ്ണ്ടാവോ നമ്മളെ ഏ ടേസ്റ്റ് ബഡ്സെന്നെയാണോ അവർക്കും അങ്ങനെ ഒരു ചിന്ത വരും എന്തൊരു സംഭവം ഉണ്ടാക്കാണെങ്കിലും
ഉം
ഇഷ്ടപ്പെടോ എന്തോ ഇഷ്ടപ്പെടോ എന്തോ അങ്ങനെയൊരു ത് വരും ഉം നമക്ക് തമിഴ്നാട് ആ ഭാഗത്തേക്ക് കൊർച്ച് ഫാമിലിണ്ട് എൻ്റെ ഉപ്പാൻ്റെ അപ്പോ അവരൊക്കെ വെരുമ്പോ ഏ തമിഴ്നാട്ന്ന് പർഞ്ഞാ അവര് മലയാളം തന്നെ സംസാരിക്കാ
സംസാരിക്കാ എന്നാലും
അവടെ ഗവൺമെന്റൊക്കെ വരുന്നതും തമിഴ്നാടെന്ന്യാണ്
ഓ അത് ശെരി ആ ആ ബോർഡറിലാണോ
ആ ഏകദേശം ബോർഡറായിട്ടാണ് ഉം
ഓ അത് ശെരി വീട്ടിലും മലയാളം തന്നെ സംസാരിക്കുന്നെ അവര്
ആ അവര് വീട്ടില് മലയാളാണ് പൊർത്ത് എന്താണെന്നുള്ളത് എനിക്ക് പേഴ്സൺലി അറിയില്ല
ഓ ഇവ്ട്ന്ന് ഉം ഇവ്ട്ന്ന് പോയതാണോ കേരളത്തിന്ന് പോയതാണോ അതോ അവടെ തന്നായിരുന്നോ
ആ ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിച്ച് വിട്ടതാണ്
ഓ അത്കൊൺ ഓ
അങ്ങനെയാണോ ആ അവടെ വീട്ടിലൊക്കെ മലയാളം തന്നെയാണ് അവര് ബോർഡറിലായിട്ടാണ് നിക്ക്ന്നതേ അല്ലാതെ പക്ഷേ എങ്കിലും അവരെ ഇത് വെര്ന്നത് ഗവൺമെൻ്റ് തമിഴ്നാടാണെന്ന് മാത്രം
തമിഴ്നാടാന്ന് മാത്രല്ലേ ഓ
അപ്പോ അവരൊക്കെ വരുമ്പോ അവര് ഫുഡ് എങ്ങനെയെന്നൊന്നുള്ളത് നമുക്ക് കാര്യായിട്ട് അറിയില്ല അവരോ അവരെ വീട്ടിക്ക് നമ്മള് പോവുമ്പോ അവര് നമ്മക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് ഇണ്ടാക്കാറ് അപ്പോ അവരത് അവരുടെ സ്പെഷ്യല്. കറക്റ്റ് ഇൻക്കറിയില്ല ബസ്മതി റൈസാണ് അവര്.
ആഹ് ആഹ് ആഹ്
അങ്ങനെയാണ് അവര് ഒരു സ്പെഷ്യലായിട്ട്. എന്ന് എനിക്ക് തോന്നുന്നു ആണ് ഞാൻ കഴിച്ചിട്ടില്ല നമ്മള് അവിടെ പോകുമ്പോ അവര് നമക്ക് ഇഷ്ടപ്പെട്ടതാ ഇണ്ടാ ക്ക
ഓ കേരളാ സ്റ്റൈല് ഫുഡോ
ആഹ് കേരളാ സ്റ്റൈല് ഫുഡ്.
അത് പശെ ഉം ഉം എന്നാലും നമ്മള് ഉം നമ്മടെ ഇരിത് എന്ന് പറയ്മ്പോ നമ്മള് വേറൊ ഒര് നാട്ടി പോമ്പാം പക്ഷേ
അവരു ഉണ്ടാക്കാറ്.
ഓ അത് കൊണ്ടായിരിക്കും അല്ലാതെ നമ്മള് നോക്കാണാങ്കിലെ നമ്മള് നമ്മള് വേറ് ഒര് സ്ഥലത്ത് പോമ്പം അവ്ടാത്തെ ഫു ഫുഡിന്റെ ടേസ്റ്റും. അതൊക്കെ നമ്മള് എക്സ്പീരിയൻസ് ചെയ്യണം അത് നമ്മള് ചെയ്യണം എന്ന് ഒള്ളര് ഇത് ഒണ്ട്.
അതെ ആഹ് എനിക്ക്.
ന്ന് കയിക്ക്ന്നേ.
ആഹ് അത് ശെരിയാണ്.
അതെ അങ്ങന് ആഹ് അപ്പം നമ്മള് വേറെ ഒരടാത്ത് പോയി ഫുഡ് കഴിക്ക്മ്പോഴ്ത്തേനും അതിന്റെ ടെസ്റ്റ് നമ്മള് എക്സ്പീയൻസ് ചെയ്യണാല്ലോ കൊള്ളത്തില്ലെങ്കി പോലും നമ്മാക്ക് ആഹാ ഇങ്ങനത്തെ സാനത്തിന് ഇന്നാ ടേസ്റ്റ് ആന്ന് നമ്മക്ക് അറിയാൻ പറ്റുല്ലോ
അതെ അതെ അതെ അത് ശെരിയാണ് അറിയ്യാൻ പറ്റും.
ആഹ് അത് ആഹ് അങ്ങനേന്നു ചെയ്യണ്ടാ നമ്മള് എവടെ എവടെ പോയിലും കേരള സ്റ്റൈല് ഫുഡ് അന്നെയാ വാങ്ങ്ന്നാത് അതൊര് പ്രശ്നാണ്.
ണം നമുക് ക്ക് മറ്റൊരു സ്റ്റേറ്റിൻ്റെ ഫുഡ് നമ്മടെ ബടേസ്റ്റ് ബഡ്സ് എല്ലാ അവർക്ക്. ഇപ്പൊ തമിഴ്നാടൊക്കെ പോയിക്കഴിഞ്ഞാ മെയിനായിട്ട് ഉള്ളാരു പ്രോബ്ലം എന്ന് പറഞ്ഞാ ഫൂ ഡ് ആയിരുക്കും ഫാസ്റ്റ് എഫർ ഫുഡായിരിക്കും പിന്നെയാണ് മറ്റുള്ളാ യെ വൃത്തിൻ്റെ കാര്യക്കെ നമ്മള് പറയാ ഫുഡിന് നമ്മക്ക് ഒര് ത്യ ത്തി വെരൂല്ല നമ്മള് ഒര് കേരളത്തിൻ്റെ പോലെ ഒള്ള അത്ര നീറ്റ് ആഡ് പെർഫെക്റ്റ് ക്കാല്ലായി അല്ലാ തമിഴ്നാട് സ്റ്റൈല് അങ്ങോട്ട് പോയിക്കയിഞ്ഞാലൊള്ള ഫുഡ്.
അതെ അതെ
ഇവട്ന്ന് കിട്ട്ന്നാ അതേ ഒരു പിന്നെ ഓരോ സ്റ്റൈലാണ്. ഇപ്പൊ എന്റെ ടേസ്റ്റ് ബഡ്സ് അല്ലാ നിങ്ങൾക്ക് വെര്യാ നിങ്ങളെ ടേസ്റ്റ് വേറേ ആരിക്കും ഇപ്പോ ഞാൻ ഒര് കറി വെക്കായാണെങ്കി തെങ്ങാ അര ച്ച് വെച്ചാണ് എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്കാ ശെ അ അത്പോലെ എല്ലായിരിക്ക്യാ ആഹ് എന്നാ ശെരി എന്നാ ശെരി
ആഹ് ആഹ്
സമയം ആയില്ലേ